ഹലോ.
ആഹ് കേൾകണ്ടാ?
അലോ.
കേൾക്കാണ്ടോ കേൾക്കുന്നില്ലേ?
അലോ..
ആഹ് കേൾക്കാണ്ട് ഇങ്ങട്ട് കേൾക്കാണ്ടല്ലോ, ആഹ് ണ്ട് ണ്ട് ണ്ട് ണ്ട് അങ്ങോട്ട് കേൾ ക്കാണ്ടാ അലോ.
ആഹ് ഹലോ കേക്ണ്ടോ?
ആഹ് ണ്ട് ണ്ട് ണ്ട് ണ്ട്.
ആഹ് ഓക്കേ ഏഹ് ആഹ് കേക്ക്ണ്ട് കേക്ക് ക്ക്ണ്ട് എന്തൊക്കെയുണ്ട് വിശേഷ
അന്താ നല്ല വിശേഷങ്ങള് സുഖായിട്ട് പോണ്.
ആഹ് അതെ ആഹ് ഇന്ന് മയണ്ട്.
ഇന്ന് മഴള്ള ദിവസാണ്.
ആഹ് ഓക്കെ.
ഉം ഉം
പിന്നെ മ് മക്കളൊന്നും ഇല്ല്യാ എനിക്ക് കു കുട്ട്യാളില്ല ഇല്ലറാ നിക്ക് എത്ര കുട്ട്യാളാ?
ഇൻക്ക് മൂന്നാള്. മൂന്നുപേര്ണ്ട് ഉം മൂത്തത് മോനാണ് ഇരുപത്തിമൂന്ന് വയസ്സായി.
ഇങ്ങെളേ എവടെ സ്ഥലം?
ഏഹ് കൊളത്തൂര്.
ആഹ് ഓക്കെ പിന്നെന്താ?
പിന്നെ ന്താ ഭക്ഷണം കഴിച്ചാ രാത്രികക്കെന്താ?
എങ്ങനെ?
രാത്രിക്കക്കെന്താ?
രാത്രികക്ക് ദോശ ദോശ ആക്കാ വിചാരിച്ച്.
ആഹ് രാത്രി ചോറഴിക്കലില്ല്യേ?
ആഹ് അതല്ല ഞാന് ചോറാണ് കഴിക്കാ ഭക്ഷണം ആഹ് ഹസ്ബൻഡ് ഏഹ് പിന്നെ ദോഷേ അങ്ങനെ ന്തെങ്കിലും.
ആഹ് എന്തെങ്കിലെക്കെ ആയിട്ട് കടി വാണം ചോറ് പറ്റൂല. ആഹ് അതെ ഉം ഉമ്മീം ഇപ്പിം ണ്ടാ കൂടെ?
ആഹ് മ്മീം ഇപ്പിക്കണ്ട് ഞാൻ ഹസ്ബന്റിന്റെ വ്ട്ടിലാണ് ഇൻ്റെ ഇന്റെ വീട് മൽപ്പുറം ഭാഗത്താണ്.
ആഹ് ആഹ് അതെ ഉം.
കുട്ട്യാളൊക്കെ ഇപ്പൊ എന്താണ്ല്ലേ മയക്കുമര്ന്ന് കഞ്ചാവ് എങ്ങനെയൊക്കെയുള്ള വിഷയങ്ങള് വേ ആഹ്. ആഹ് അത് തന്നെ ഏഹ്.
കാലങ്ങൾക്ക് അനുസരിച്ച് ഇങ്ങനെയ് മാറിക്കൊണ്ടിരിക്കാണ്.
ഇപ്പൊ സിറിഞ്ച് ഇപ്പ ഒട്ടിക്ക്ണ സാധനങ്ങള് അങ്ങൻത്തൊക്കെയാണല്ലോ. പ്പം വ വര്ണത് മാർക്കറ്റില് ആഹ്. സിറിഞ്ച് ഒക്കെ പോയിപ്പോ ഈ മറ്റേ നമ്മള് ഇത് ഉപയോഗി ക്കൂലെ എന്താ പറയാ മുറിക്കൊക്കെ ഉപയോഗിക്കണസ്, ചി സ്റ്റിക്കറ് അങ്ങനെ സ്റ്റിക്കറ ആ
ആ ഇപ്പൊങ്ങനെ ആയിലേ
ആ അങ്ങനെയുള്ള സ്റ്റിക്കറാണ്
ഉം ഉം ഉം ഉം
ആ ഇപ്പൊ എത്ര മിനിറ്റാണ് ഇതില് പത്ത് മിനിറ്റ്ല്ലേ?
ആ ആ ആ പിന്നെ അങ്ങനൊക്കെ ഓരോ ഉപയോഗങ്ങളില്ലേ
ആ അതെണെ
ഒരു ദിവസം എന്തെല്ലാണോ കേക്കണത് നേരം വിളുത്തല് വാർത്ത അങ്ങോട്ട് കൊന്നു ഇങ്ങോട്ട് കൊന്നു പറഞ്ഞിട്ട്
ആ ഇങ്ങ ഇങ്ങളെ കുട്ടി കുട്ടേൾക്ക് എത്ര വയസുണ്ട്?
ഇൻ്റെ മൂത്തത് മോനാണ് ഇരുപത്തിമൂന്ന് വയസ്സായി രണ്ടാമത്തെ മോള് പ, ത്തൊ പത്തൊമ്പത് വയസ്സ് നിക്കാഹ് കഴിഞ്ഞു
ആ
ഇന്നീ ഡിസംബറില് കല്യാണം പറഞ്ഞു വെച്ചിട്ടുണ്ട്
ആ ആ ആ
മൂന്നാമത്തെ മോള് പന്ത്രണ്ട് വയസ്സ്
ആ ആ ഓക്കെ
ഉം മദ്രസ് പോയിക്കണ് രാത്രിയാണ് ഇവിടെ മദ്രസ് ഉം ഇപ്പം എല്ലാടത്തും രാത്രി മദ്രസ് ഒഴിവാക്കിന്ന് ഇബടെ ഇപ്പളും രാത്രി ഇണ്ട്
ആഹ് ഈ മയക്കുമരന്ന്ക്കെ ഉപയോഗിച്ചുള്ള കുട്ട്യാളുടെ അവസ്ഥല്ലേ
ആഹ് അതന്നെ അതൊന്നും ആലോയ്ചാൻ വയ്യ ഇന്നിപ്പോ ഇന്ന് ഒരു വാർത്തൽ കണ്ടപ്പോ എവിടെ തീ തൃശ്ശൂർ തൃശ്ശൂർ മറ്റേ ജൂബിലി മിഷൻ്റെ അവിടെ പഠിക്കണ കുട്ടിയ തോന്നുന്നുണ്ട് ആഹ് മെഡിക്ക ഹോസ്റ്റലിന്റെ നാലാമത്തെ നെലേന്ന് ചാടി മരിച്ചണം
മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാ
അത എന്താ പററിഞ്ഞു പെൺകുട്ടിയാണ് എന്താന്ന് അറിഞ്ഞില്ല അങ്ങനെയാണ്ന്ന് പറയണ്ട് ഫുള്ളും വെക്തമായിട്ടില്ല
ആ അതിന് ഈ ബോധവൽക്കരണ ക്ലാസ്സും അങ്ങനത്തെ സാ ഓരോ സ്ഥലക്കെ ഉണ്ടാവൂല ഇതിനെ ആഹ് ആഹ് ആക്ക്ണെ സ്ഥലം ആ അയിലെക്ക ആ അങ്ങനെ ആകുമ്പോ കൊറെ മാറ്റണ്ട്. ഇന്ന് പേപ്പറിൽ ഞാൻ കണ്ടു. ഇങ്ങനെ ഒരു കുട്ടീ അങ്ങനെ എത്ര എത്ര വയസ്സുള്ള കുട്ടി പറഞ്ഞത് ഇരു വാപ്പ അതിന്റെ ഉപ്പ മരച്ചിക്ക്ണ് അതിന്റെ ശേഷം ഈ ഈ ചെക്കൻ മാത്രമേ ഒള്ളൂ. എന്നിട്ട് ഏഹ് ഉമ്മാനോട് വീട്ടില് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. ഏഹ് പിന്നെ ബൈക്ക് മേടിപ്പിച്ച് ആദ്യം ആ കുട്ടി നിർത്തിയിരുന്നതല്ലോ. മയക്ക മരുന്ന്ന്റെ ഇതൊക്കെ പിന്നെ അയിന്റെ ആ സ്ഥലത്തൊക്കെ ബോധവൽക്കരണ അങ്ങനെ ആ സെന്റർ ഉണ്ടാവൂല്ല ആ സ്ഥലത്ത് കൊണ്ടാക്കിയോ കുട്ടിനെ. അപ്പം അവിട ക്കെ നല്ല രീതിയിൽ കുട്ടി നല്ല കുട്ടി ആയിനടനീനി ഒരു മോളും ഈ ഒരു മോനനും ഒള്ളൂ ഇങ്ങട്ട് ലാസ്റ്റ് പിന്നെ പിന്നെ ആ ആ സ്ഥലത്തു നിന്ന് വന്ന ശേഷം പിന്നെ കൂട്ടുകാരെ കണ്ടപ്പോ പിന്നിം കൂട്ടുകാരെ കൂടെ കൂടിക്കാണ്ട് ഈ കുട്ടി പിന്നിം ആഹ് അങ്ങനെ ആയി ഐല് പിന്നെ ഒരു ബൈ കാെക്കെ വാങ്ങി കൊട്ത്ത് ആ കുട്ടിക്ക് ഉം വീട്ടില് പ്രശ്നാക്കി അത് ബേഗ് ആ ബൈക്ക്മ്മെ കറങ്ങ്ണ കു ട്ടിക്ക് ഉം പിന്നെ ആ മയക്കുമെര്ന്ന് ഉപയോഗിച്ചാണ്ട് ലഹരി ഉപയോഗിച്ചാണ്ട് ബൈക്ക് ഓടിച്ച്കാണ്ട് ഓന് ആക്സിഡന്റ് പറ്റെ തളർന്ന് കെട്ന്ന് അങ്ങനെയൊക്കെ ആയേണ് ഇപ്പൊ ആ കുട്ടി പറ്റെകെട്പ്പിലാണ് ഇന്ന്ട്ടത് ഒന്നും ഇല്ലാ ആ കുട്ട് ഇങ്ങനാ അപൈനെട്ട് വർഷായിട്ട് ആ കുട്ടി ഇങ്ങനെ ആ ക കെട്ത്തം കെട്ക്കാണ് അപ്പൊ ലഹരി ഉപയോഗിക്കാനൊ പറ്റി പറയാണോ ഉമ്മ ഇന്നത്തെ പേപ്പറില് പറയാണ്
ആഹ് അതെ മോന്റെ അവസ്ഥ ചെയ്യരുതേന്ന് മറ്റുള്ളവരോട് പറയാ
ആഹ് അതെന്നെ
ഉം
ഉം ഇന്റെ ഇമ്മാക്ക് ഈ ഒരും മക്കൾക്കും ഇങ്ങൻത്താെര് ഗെതി വെരര്ത് ഏഹ് പിന്നെ അങ്ങനെക്കെ പർണ്കാണ്ട്
എന്താ ചെയ്യാ ഇങ്ങനെയൊക്കെ തന്നെ ഇപ്പത്തെ കാലങ്ങള് ഇങ്ങനെ ഓരോരെ
ആഹ്
ഇത് പറ്റെ ആ അഫാൻ കണ്ടിലെ അന്ന് അഫാന് അഫാന് പർണ ഒരാള് ഇന്ന് എത്ര ആളെ കൊന്ന് അഞ്ചാളെ കൊന്നിലേ
ആഹ് അതെന്നെ ഉമ്മാനെ
ആഹ് ഇമ്മാ വല്ലിമ്മാ ഉം വെല്ലിമ്മാനെ പിന്നം ഉം മൂത്തമ്മാനിം മൂത്താപ്പാനേം ഏഹ് എളാപ്പാനിം എളാമാനിം
ആഹ് എളാപ്പാനിം എളാമനിം കൊന്നാ ആഹ് കൊന്ന്ക്ക്ണ്
ഉം ആഹ് അനിയനിം കൊന്നു എളാപ്പ എളാമ അനിയന് കാമുകി ഇമ്മ
ആഹ് അനിയനെന്തോ വീട്ട്ക്കെന്തോ സാധനം ഉം കൊട്ക്കാംവാണ്ടീട്ട് എന്താ വീട്ട്ക്ക് ഭക്ഷണത്തിന് പർണയ ക്കെ അങ്ങനെ എന്തോ അല്ലേ ചീതത് ആഹ് പാവാണ്ല്ലേ ഇങ്ങട്ട് ആഹ് ബിരിയാണി കയി
ബിരിയേണി വാങ്ങാംപർണയച്ച് ബിരിയേണി കഴിക്ക്ണൈന്റെ എടേകൂടിയാണ് ഓനാകാട്ടിയത്
ഔ വെല്ലാത്തൊരവസ്ഥ തന്നെ പിന്നെ അതാെല്ലാ ആ കുട്ടി ആഹ് പിന്നെ ഇപ്പൊ ആ ഉപ്പാന്റെ അവസ്ഥ എന്താന്ന് അറിയോ
എന്താ ഇപ്പൊപിന്നെ വാർത്തകളൊന്നും കേക്കലില്യ
എന്നെ
സീസണല് പിന്നെ ഫ് ഫോണ് മ്മെ ഇങ്ങനെ
ഉം ഇനിക്ക് ഓനെ കാണണ്ടാനാെക്കെ പർണു പക്ഷെ ഓന്റെ ഓന് ഇപ്പഴും ഇല്യേ ഓന് മരി
ഏഹ് ഓൻണ്ടല്ലോ ഓൻണ്ടല്ലോ
ഇണ്ട്ലേ പിന്നെ ആ ബോധം വന്നപ്പാെ ലഹരിഒക്കെ എർങ്ങിപോയപ്പൊ പിന്നെ ഓന് ഭയങ്കര കരച്ചിലും ഇതെക്കെ ആയിന്നൊക്കെ പർണേട്ട്
അപ്പൊ ഏക്കലൊക്കെ
ആഹ് അത് ഉപയോ ഉപയോഗിക്കുമ്പാെ അന്നേരം ഒര് രക്തത്തില് ഒര് ത്രസിപ്പ് ഇണ്ടാവും പിന്നെ അതർ ഞ്ഞ് കെയിഞ്ഞാലൈക്കാരം
അപ്പളാണ് ആഹ് അപ്പൊ ബോധം വെരുമ്പളാണ് പിന്നെ അപ്പക്കിനൊക്കെ കയിഞ്ഞു പുട്ത്തം വിട്ട്
അതന്നെ
ആഹ് ഏ എന്താ ചെയ്യലേ. ഇപ്പത്തെ തലമുറ അങ്ങനെ. ആഹ്.
ഇങ്ങക്കൊക്കെ കഴിഞ് പോയിലെ. നിങ്ങളാ വൈക്കൊക്കെ ഇണ്ടോ.
എല്ലാ ആ പെണ്ണിനിം കൊന്നിലെ. ഗേൾ ഫ്രണ്ടിനെ അവന്റെ
ആ ആ അയിന് കൊന്നു. ആ ഗേൾ ഫ്രണ്ടിനെ കൊന്നു ഉം.
റെയ്ഞ്ച് ഷോട്ട് ഇണ്ട് നല്ല വൃത്തിയിൽ നി
ആ റഞ്ചിന്റെ പ്രശ്നം നല്ലോണണ്ട്. ഇപ്പ ഈ മഴക്കാല ആയതോണ്ടെ.
മഴന്റെ പ്രശ്ന ആയതോണ്ട്യേക്കാരല്ലേ
ഒക്കെ ഇന്ന് വിളിക്കണം ഇന്നുണ്ടെങ്കി പൊറത്ത്ക്ക് എറങ്ങണം
എങ്ങനാ
ഒന്ന് വിളിക്കണം ഇന്ന്ണ്ടെങ്കി പൊറ്ത്ത്ക്ക് എറങ്ങണംന്നറിം. അകത്തു നിന്നാ കിട്ടൂല.
ആ ഓക്കെ
ഇത്രയും റേയ്ഞ്ചിന്റെ പ്രശ്നം. മഴ ഇങ്ങനെ പെയ്യ്ണ്ട് ഇവിടെ അവ്ടെ. മഴെല്ലാം പെയ്ത കൊണ്ടിരിക്ക്ണ്ട്. ഔടെ പെയ്യിണ്ടോ.
മഴേ
മഴ മഴ
ആഹ് മഴ നല്ലൊ പെയ്തിന്ന്. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴന്നെ.
ആ ഇബടീണ്ട്
ആ ഒന്ന് തോരും പിന്നെ നല്ല ഇന്ന് വൈകുന്നേരം അല്ലൊക്കെ ശക്തമായ മഴയേനി. ഉച്ചക്കൊക്കെ ഇണ്ടായിരുന്നു.
ആ അവിടെ ഇങ്ങളെ എങ്ങനെ റോ റോ മെയിൻ റോഡിന്റെ വക്കിനോ അതോ ഉള്ള്ക്കില്ലേ റോഡോ
മേയ്റോട് ലാണ് പിന്നെ ഒരു ഇട വഴിയാണ്. ഇങ്ങട്ട് അവിടുന്ന് ഇങ്ങട്ട് താഴ്ത്ത്ക്ക് എറങ്ങണം.
ആഹ് ആഹ് ആഹ് മുറ്റത്ത്ക്ക് വണ്ടി വരുല്ലേ.
ഇല്ല ഇല്ല ചെറ്യേ ബെ അങ്ങനൊക്കെ വരൊള്ളൂ ഉം മക്കള ഒക്കെ നല്ലോ ശ്രദ്ധിക്കണല്ലെ. ഇപ്പത്തെ കാലം പേപ്പർ നോ നോക്ക്യാല് ഇതെന്നെ പണി.
പേപ്പർ നോക്ക്യാലും ഫോണുമ്മള് വാർത്തകളൊക്കെ പൊറ്ത്ത് ഇങ്ങനെ വരൊല്ലോ. നേരം വെളുത്ത ഒരു വാർത്ത കഴിയുമ്പോക്കിന് ഒരു വാർത്ത ഉം.
പേട്യാണ്. കുട്ട്യേള് ഇള്ളോ ൽക്ക് ആ ഒരു ബേജ് ഇല്ലാത്തവർക്ക് ഇല്ല ഇന്ന്ള്ള ആ ഒരു സങ്കടം
അഹെന്നെ
ഉം
നമ്മള് എങ്ങനെ ശ്രദ്ധിച്ചാലും നോക്ക്യാലും ഓല് ഉള്ള്ക്കുടെ ചെയ്യണത് നമ്മള അലെ. അമ്മളിപ്പ ഈ വീട്ടന്നല്ലെ നോക്കൊള്ളു. പൊറത്തെറങ്ങ്യപ്പോ നമ്മക്ക് നോട്ട എത്തൂലല്ലോ.
ഇന്നാലും പാപ്പാക്കും ഇമ്മാക്കും ശ്രദ്ധിച്ചില്ല ഇന്ന്ള്ള പേരെന്നേണ്. എന്തെയ്യാനാ
ഓല് നോക്കാതൊണ്ടന്ന്ള്ളരു ഒറ്റ പേരെ കേക്കൊള്ളു.
ആഹ് പറി. പറയാനു ഒരുപാട് ആൾക്കാരുണ്ടാവൂലേ. ഉം പിന്നെന്താ വേറെ എന്താ ഭാഷ ആഹ ഉണ്ട് ഭക്ഷണൊക്കെ എന്താ വെച്ച് വൈകുന്നേരം
ഇന്ന് കുമ്പളങ്ങാ കറി ചോറ്
ഉം
ഉം മുട്ട പൊരിച്ചു രാത്രികത്ത് എന്തെകിലും നോക്കിട്ട് വേണം ഇന്നലത്തെ ചോറണ്ടായിരുന്നു ഇപ്പോ ഇന്ന് അത് തളപ്പിച്ചത ചോറ് തിളപ്പിച്ചതരുന്നു ഇന്ന് ഉച്ചക്കൊക്ക
ഹസ്ബൻഡ് ഇവിടെ ഇല്ല
ഇല്ല ഇല്ല ഇല്ല അവര് പുറത്ത മോന് രാവിലെ കടയി പോകും പിന്നെ അവന് പുറത്താണ് ഭക്ഷണം
ഉം ഓന് ജോലി എന്തേലുണ്ടോ
ആ ഓന് മൊബൈൽ കടയിലാണ് വാളാഞ്ചേരി
തന്നെ ഒരു മോനോ ഒരു മോളോ
ഒരു മോന് രണ്ടു മോള്
ആ ഓക്കെ മൂത്ത മോൻക്കാണ് ഇരുപത്തി മൂന്ന് വയസ്സല്ലേ
ഇരുപത്തിമൂന്ന് വയസ്സ് ഉം മോൾക്ക് പത്തൊമ്പത് നിക്കാഹ് കഴിഞ്ഞിണ് പിന്നെ ചെറുതാ നിക്കാഹ് കഴിഞ്ഞികണ് നിക്കാഹ് കഴിഞ്ഞിട്ടപ്പോ എട്ട് എട്ട് മാസം മോളെ മോളെ
ആഹ മോളതിലെ
ആ നിക്കഴച്ചിട്ട് ഉം ഡിസംബറിൽ ഉണ്ട് കല്യാണം നിശ്ചയം പറഞ്ഞ് വെച്ചിട്ടുണ്ട്
ആഹ് ആഹ്
ഉം
പിന്നെന്താ ചായ കുടിച്ചില്ലേ
ആ ചായകുടിച്ച് പാനിബൂരി ഒക്കെണ്ടാക്കിയപ്പോം അങ്ങനെ ചായക്കെ കുടിച്ച്
പാനിപൂരിയോ
ഉം
ആഹ് അതെന്നെ
ഇപാ അങ്ങാടി പോയപ്പോ സാധനം ഓകെ വാങ്ങി കൊടുന്നിട്ട്
അങ്ങാടിയില്
ഏഹ് മോള് മോള്
ആഹ്
ഉം ഉം നയികൊട്ടന്നാ ന്നാ ശരി കൊറച്ചയിഞ്ഞിട്ട് വിളിക്കാട്ടാ
ആഹ് ഓക്കെ